കേക്ക്ന്നൊ
ആ ആ കേൾക്ക്ന്നുണ്ട്
ഉം ഉം
ആ പിന്നെ നമ്മള് പർഞ്ഞെ ആ അത് കോഴപ്പല്ല. പിന്നെ നമ്മള് പർഞ് വന്നത് വീട്ടില് തെങ്ങണ്ട്ന്നല്ലേ പർഞ്ഞേ
ആ തെങ്ങുണ്ട് തെങ്ങുണ്ട് അതേ ഒള്ളൂ വേറെ ഒന്നു ഇല്ല
വീട്ടില് ആവശ്യത്ത്ക്ക്ള്ള തേങ്ങ വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള തേങ്ങ ഒക്ക കിട്ടൊ
അതിനില്ല വെളിച്ചെണ്ണക്ക് കിട്ടില്ല നമുക്ക് കുക്ക് ചെയ്യാനുള്ള തെങ്ങെ അതെ ഒള്ളു
ആ ആ
വെളിച്ചെണ്ണയൊക്ക നമ്മള് അല്ലാതെ കടെന്ന് മേടിക്കും.
ആ കടയിൽ നിന്നും വെടിക്കുമ്പോ നമ്മക്ക് നല്ല വെളിച്ചെണ്ണേന്നൊന്നും അറിയാം പ
അറിയാം പറ്റീല്ല അതാ വീട്ടിന്നന്നെ ഉണ്ടെങ്കി നല്ലേയിരുന്നു. മായേ ഇല്ലാത്ത വെളിച്ചെണ്ണ കിട്ടീന്
ആ അതെ ഞങ്ങള് വടെ കടയിൽ നിന്ന് വാങ്ങാറില്ലട്ടോ ഞങ്ങള്. ഓ ഇപ്പ ഈ വേനൽക്കാലത്തേക്ക് വേനൽകാലത്ത് ഞങ്ങള്. ഒരു വർഷത്തേക്കുള്ള വെളിച്ചെണ്ണ ആട്ടി വെച്ചിട്ടുണ്ട്.
ഉണ്ടോ വീട്ടിലുണ്ടായിര്ന്നോ തേങ്ങയുണ്ടോ
ആ വീട്ടിൽ അത്യാവശ്യം തെങ്ങ് ഒക്കെണ്ടരും. പത്തിരുപത്തയഞ്ച് ത തെങ്ങ്ഒക്കൊണ്ട്. അപ്പൊ നമ്മുക്ക് ആ ഒരു വർഷത്തേക്കുള്ള വെളിച്ചെണ്ണയും കിട്ടും. ആവശ്യത്തിന് അരക്കുള്ളതും കിട്ടും പിന്നെ കൊറച്ച് ബാക്കിണ്ടായിനി. അപ്പൊ നമ്മളത് വിറ്റു.
അതെ ആഹ് ആഹ് എന്തായാലും ഒരു വർഷത്തേക്ക് കരുതി വെച്ച് നന്നായി ഈ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ഇ അഴാന്ന അറിയില്ല വില എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുവല്ലയോ
ആഹ് അതെ അതെ പിന്നെ ഇപ്പൊ എല്ലാത്തിനും നല്ല നല്ല വില കിട്ടി ഞങ്ങളിപ്പോ ഒരു. മുന്നൂറ്റി അപത് നാന്നൂറ് തേങ്ങൊക്കെ നിങ്ങൾ പൊളിച്ച് വെളിച്ചെണ്ണക്കി വെച്ച്. പിന്നരു ആഹ് അയുല് ഒരു. ആഹ് അത് ആദ്യം വെളിച്ചെനാക്കി വെച്ചു. പിന്നെ ഒരു ഇരുന്ന് നോടി വരുതൊ ഇപ്പൊ എന്തേലും അത്യാവശ്യം വന്നാല ചരിച്ച് ഇരുന്നു റ്റി ആയിപത്എണ്ണം ഇപ്പ നേരം പളിച്ച്. അങ്ങനെ വെളിച്ചെണ്ണക്കി വെച്ചു അപ്പൊ അതിന്റെ ചിരട്ട മാത്രം വിററപ്പം ഞങ്ങൾക്ക്. ആയിരത്തി സംതിങ് രൂപ കിടി. അപ്പൊ ചിരട്ടക്ക് വരെ ഇപ്പൊ നല്ല വല കിട്ടി.
അഹ് ചിട്ടയ്ക്കൊക്കെ ഡിമാൻഡ് ഇവിടെയൊക്കെ മുപ്പത്തഞ്ച് രൂപക്കുണ്ട് ഒരു കിലോ ചീരട്ടയ്ക്ക്. ഇങ്ങനെ വണ്ടിയില് പറഞ്ഞിട്ട് പോന്നതാണ് അതാ ഒരു തങ്ങ തെങ്ങ കൊണ്ട് എന്ത് എല്ലാം. ഗുണങൾ ഓല്ലേ പോലെ ഉണ്ടാക്കാം
അത അതെ
തേങ്ങ ഉപയോഗിച്ചിട്ട് എന്റെ തൊണ്ട് തൊണ്ടും മേടിക്കുന്നവരുണ്ടല്ലോ.
ഉം
ചങ്ക്രിരി.
ആഹ് ഉണ്ട് ആഹ് ഉണ്ട് തോന്നണ്ടണ്ട്.
അതാ ഒരു തെങ്ങ തേങ്ങക്ക് എന്തെല്ലാം ഉപയോഗം. ആന് അതൊക്കെ കിട്ടാത്ത ആളുകളും. ഇഷ്ടം പോലെ കാണുവല്ലോ അല്ലെ അതാ ഓൺലൈനിലൊക്കെ. കാണാലോ ചകിരി വരെ വിക്ക്ന്നോ പിന്നെന്താ ചക്കയൊക്കെ ഉണ്ടോ?
ആഹ് ചെക്കൊക്കെ ഉണ്ട് ചക്കപ്പോ അഹ് കുറെ പിന്നെ രണ്ട് മൂന്നാല് പ്ലാവ്. ഇണ്ട് വീട്ടില് അപ്പൊ അതിലിപ്പോ ഇപ്പൊ മൂന്ന് കൊല്ലം കൊണ്ട്. കഴ്ക്കണ ചെക്ക മരം ഉണ്ടല്ലോ.
ആഹ് ഹ ഹ
അതില് ഇപ്പൊ കാ ഇപ്പോഴും കായുണ്ട് ബാക്കിയൊക്കെ തീർന്നു.
അതെ ആഹ് ആഹ് എണ്ണ ഉണ്ടല്ലോ അപ്പൊ വറുത്തൊക്കെ സൂക്ഷിക്കൻ എന്താ.
അങ്ങനെ വറുത്ത ഷൂ സൂക്ഷിക്കാറില്ലയ കൊറച്ചൊക്കെ വറത്ത് അങ്ങനെ വറുത്തൊക്കെ അപ്പ തന്നെ കഴിക്കും സൂക്ഷിച്ചു വെക്കലൊന്നുമല്ലേ ആ ഒരുപാടില്ല
ഇല്ല നല്ലല്ലേ ചക്ക വറുത്തത് എണ്ണയൊക്കെ വീട്ടിലുള്ളപ്പോ നമുക്ക് അധികം ചെലവുല്ല ചക്കെണ്ട് എണ്ണണ്ട്
ആ പിന്നെ ഞങ്ങള് അധികം പഴിപ്പിച്ച് കഴിക്കും അതാണ് ഇഷ്ടം എല്ലാർക്കും
ആണല്ലേ
ഉം പിന്നെ കൂട്ടാന് ഇണ്ടാക്കാറുണ്ട് പച്ച ചക്ക ഉപയൊഗാച്ച് പച്ചചക്ക കൂട്ടാൻ ഇണ്ടാക്ക ക്കല്ണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
നിങ്ങളവിടെണ്ടോ ഇതൊക്കൊക്കെ
ആ ഇവിടെ ഉണ്ട് ഇവിടെ വീട്ടിലില്ല നമ്മള അടുത്തുണ്ട് ആ തരും ആരെങ്കിലൊക്കെ തരും
ആഹ് അതാണ് സീസൺ ആയാലും എവിടുന്നേലും
ആഹ് എവിടുന്നെങ്കിലും കിട്ടും പക്ഷെ ഇപ്പം കിട്ടിയാ കിട്ട ഇനി അങ്ങോട്ട് മഴയല്ലേ അപ്പൊ ഇനി വെള്ളം കേറ കഴിഞ്ഞാല് മധുരം ഒക്കെ പോയി ആഹ് അങ്ങനെയൊക്കെ പിന്നെ മാങ്ങയൊക്കെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് മാങ്ങയു
ഏഹ് ഏഹ് ആഹ് അങ്ങനെ അങ്ങള് സൂക്ഷിക്കാറില്ല മാങ്ങയാണെന്നുണ്ടേലും ചക്കയാണെന്നുണ്ടേലും ഒക്കെ അങ്ങനെ എടുത്ത് വെക്കാറില്ല മാങ്ങ കയിഞ്ഞ കൊല്ലം ഇവിടെ ഉമ്മ കൊറച്ച് ഇങ്ങനെ ഉണക്കി വെച്ചി അതിപ്പളും അതേപോലെ കിടക്കണ്ട് ഒന്നും കാട്ടിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പൊ പിന്ന ഇപ്രാവശ്യം ഒന്നിനും പോയിട്ടില്ല നമ്മള് കൊറച്ച് അച്ചാറിട്ട് അത് ഏകദേശം കഞ്ഞിക്കെ അങ്ങനൊക്കെ കൂട്ടി തീർന്നു പിന്നെ അതൊക്കെ പഴുപ്പിച്ച് കഴിച്ചക്കന്നെയാണ്
പക്ഷെ പുറത്തൊക്കെ പോ പുറത്തൊക്കെ പോന്നവരുണ്ടേ അവർക്കൊക്കെ കൊടുത്ത് വിടാൻ നല്ലയാരുന്നു
ആഹ് അങ്ങനെ ഇവിടെ വീട്ടിലുള്ള എല്ലാരും ആണുങ്ങളൊക്കെ ഗൾഫിലന്നെയാണ് അങ്ങനെ അങ്ങനെ കൊടുത്തയച്ചിട്ടില്ലേ നമ്മള് പിന്നെ ഇണ്ടാക്കാൻ മടിം കൂടി ആയിട്ടാണ്
ആ മടിയൊരു പ്രധാന വില്ലനാ
ആഹ് അതെ ഇപ്പ നമ്മുക്ക് ഹോം മെയ്ഡ് ഇണ്ടാക്കി തന്നെ വാങ്ങാൻ കിട്ടുല്ലോ
ആഹ് എന്നാ ശരി
അങ്ങനെ വാങ്ങി കൊടുത്തയക്കും ആവശ്യം വരുമ്പോ
അല്ലാതെ മെനക്കെടാറില്ല
അതെ അതെ ആഹ് കുക്ക് അധികം അറിയില്ല എന്നാലും കൊറെയൊക്കെ ഇപ്പ പഠിച്ചു വരുന്നു
അത്യാവശ്യം മുട്ട പൊരിക്കാൻ പപ്പടം കാച്ചനൊക്കെയ
ആഹ് ആഹ് അങ്ങനത്തത് പിന്നെ ഒറ്റക്കായാലും പെടൂല ആ രീതീലാ
അതെ ആഹ്
ആഹ് ഒറ്റക്ക് നിക്കേണ്ടി വന്നാലും നമ്മള് അങ്ങ് എന്തേലൊക്കെ കാട്ടിത് ഇണ്ടാക്കും
അത് നമ്മളെ കുക്കിംഗ് ഒക്കെ പഠിക്കണെങ്കി ഒറ്റക്കാവണം ഇപ്പൊ നമുക്ക് ഹെൽപ് ചെയ്യാൻ ആളുണ്ടായൊണ്ട് നമ്മള് ആ ഏരിയിലോട്ട് പോവീല്ല ഒറ്റക്ക് വരുമ്പോ തനിയേ പഠിച്ചോളും
ഉം ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞുട്ടോ പക്ഷെ എന്നാലും ഇവിടെ കുക്കെയ്യണധികംഇമ്മേണ്അപ്പൊ പിന്നെനമ്മള്ഇല്ലത്ക ട്ടെയ്യാനങ്ങനത്തേനൊക്കെഹെൽപെയ്യും പക്ഷെഇണ്ടാക്കണെയിന്റെ അളവുംകാര്യങ്ങളൊന്നുംഒക്കെഇമ്മേടല്അപ്പപിന്നെ അതൊകൊണ്ട്നമ്മൾ പഠിക്ക്ണ് ല്ല
അപ്പമ്മള്സ്വന്തംവീടൊക്കെയാല് നമ്മള്പഠിക്കുംഅവിടാരുംഹെല്പെ യ്യാണ്ടാവൂല. അപ്പനമ്മളെന്നേചെയ്യണന്ന്ള്ള രീതിയില്നമ്മളണ്ട്ണ്ടാക്കിപഠിക്കും. ഇത്പ്പോഇവിടന്ന്ന്നാവുമ്പോയിനിപ്പനമ്മളെന്തേലുംഒറ്റക്കിണ്ടാക്കിയാല് അഥവാഉപ്പോമൊളഗോഎന്തെങ്കിലേറിയാല്കൊളാവോ ന്നൊക്കെഭയപ്പെട്ട്നമ്മള്ണ്ടാക്കൂല
ആഹ്
ആഹ് ഇങ്ങള്കുക്കെയ്യാറുണ്ടോ?
അതെ ത്രോഇല്ലല്ലേ
ഹലോഎന്റെടെബ്രേക്കാവുന്നുണ്ടെയ്ന്നു
ആഹ്ആഹ്ആഹ്
ഇങ്ങെന്താചോയിചേകേട്ടില
ഉമ്മകുക്കെയ്യുമ്പോപഠിപ്പിച്ച് തരാറുല്ലല്ലേപരീക്ഷിപ്പിക്കണ്ടാന്ന് വെച്ച്.
അല്ലപറഞ്ഞിങ്ങതരുംഇത്രേയിട്ടണ്ടത്അങ്ങനെങ്ങ്പറഞ്ഞെരും.
ആഹ്ഹഹആ
ഇനിപ്പകുക്കെയഴുമ്പോങ്ങ്പറഞെരും പക്ഷെനമ്മള്നമ്മക്ക് നമ്മളെതലയിലണ്ട്കേയറണന്ന്ണ്ടെങ്കില് അത് നമ്മളൊറ്റക്ക് ചെയ്യണല്ലോന്നാല്ലല്ലേമ്മ അത്ആഹ് ഒരുവട്ടെങ്കിലുംഒറ്റയ്ക്ക് ചെയ്തൊക്യാലല്ലേപിന്നെത് നമ്മെളെമനസ്സില് പിന്നിംചെയ്യുമ്പോ അതങ്ങനെഇച തിന്നോർമ്മണ്ടവാഅങ്ങനെ ഇതുവരെഒറ്റക്ക്ചെയ്ത് നോക്കിട്ടില്ല
നോക്കീട്ടില്ല
ഇം
ഉംപിന്നെന്താ
പിന്നെആ്ഹ്ചെറിയരീതില് പിന്നെ കുക്കെയ്തിന്ന്ട്ടിഞാന് ലെ ഹസ്ബൻറിന്റെടുത്തൊക്കെങ്ങണ്ട് ദുബായിപോയസമയത്ത്അന്നും കമ്പനിഫുഡോക്കെകി ട്ടല്ണ്ട്ന്നാലുംനമ്മള്ണ്ടാക്കിയത് കഴിക്കാള്ളൊരുഭൂതിയാവുമ്പോ എടക്ക്ആഹ് മീൻകറിചെമ്മീകറി ചിക്കൻകറിഒക്കെണ്ടാക്കിയോക്കിണ്
ഉംഉംഅന്ന്സക്സസായോ
ആഹ്സക്സസായനികൊഴപ്പൊന്നുല്ലേന്പിന്നെയൂട്യൂബ്സാറ്ള്ളപ്പോമ്മക്ക്പേടിക്കാണ്ടല്ലോ
അത്ശെരിയാപണ്ടത്തെപ്പോലല്ലഇപ്പെന്ത്സംശയണ്ടെങ്കിലും അതെഎന്ത്സംശയണ്ടലും അതൊന്ന്ഓണാക്കിനോക്കിയാമതിയല്ലോ.
ആഹ്അതെഅതെഅപ്പഅങ്ങനെ ചെയ്തു.
ആഹ്ആഹ്
ആഹ്
പിന്നെന്താണ്
പി ഏഹ്പിന്നെന്താഇങ്ങളവിടെന്താ ഇന്ന് ഭക്ഷണം.
ഭക്ഷണംഞാഞാൻപറഞ്ഞില്ലേ ചോറ്മീൻകറി ആവക്കറിയഅതൊക്കെയായിരുന്നുകുഞ്ഞിനെന്താരാത്രിഫുഡ് ചോറ് കൊടുപ്പോ
ഇല്ലഅവളൊന്നുംകഴിക്കൂല ചോറൊന്നുംനമ്മള്കഴിക്കണൊന്നും കഴിക്കൂലഅവള ആവിശ്യള്ളഭഷ് എന്ന് പറിയ്ണത് കഞ്ഞിമുത്താറ് റാഗില്ലേ റാഗി വരക്കിയത് അതും കഴിക്കാകൂ ട്ടാക്കൂല ങ്ങട്ട് തിരികി കൊടുക്കും മ്.
ഹ് ഹ് ഹ് മ് കഞ്ഞി കുടിക്യോ രാത്രി.
ആ കഞ്ഞിയാ കഞ്ഞ്യും കൊടുക്കാറുണ്ട്.
ആഹ ഹ
ഞാന് രണ്ട് നേരം കഞ്യും കൊടുക്കും രണ്ട്നേരം മുത്താറ്യും കൊടുക്കും. ചെല ദിവസം മൂന്ന്നേരം ആവേണ്ട് കഞ്ഞി ഒരു നേരം മുത്താറി അങ്ങനെ ചുരുങ്ങാറ്ണ്ട്. അത് കഴിക്കൂല അവള് കഴിക്കാണ്ന്ന്ണ്ടേൽ എന്തേലൊക്കെ ഇണ്ടാക്കി കൊട്ക്കാ. കഴിക്കാന്നാല് പിന്നെ ണ്ടാക്കിയത് അവ്ടെ വെറുത കേട്ക്കും ഇങ്ങനെ വെരകിയതും താ ക്യൂന്നേ ഞാൻ വായേ വെക്കൂല ഇന്ക്കതൊക്കെരർപ്പാ പിന്നെ ഉണ്ടാക്കി വെർ തെ മ്മള് കളയണ്ടേ.
അ അതെ അ ബനാന ഒന്നും കഴിക്കൂലല്ലെ.
ഇല്യ ഒന്നും കഴിക്കില്ല.
ഒന്നും കഴി പിന്നെന്തേ ഫീഡ് ചെയ്‌യത്തില്ലേ.
അ ഫീഡ് ചെയ്യ്ന്ന്ണ്ട് രണ്ട് വയസ്സായിട്ടില്യ ഒന്നേര വയസ് കഴിഞ്ഞിട്ടുള്ളൂ
ഇപ്പൊറങ്ങിയാളെ ഇടയ്ക്കൊക്കെ എണീക്കോ ഇനി രാത്രീൽ.
ആ രാത്രിഇനി പാലു കുടിക്കാനൊക്കെ ഒരു രണ്ട് മൂന്ന് വട്ടംക്കണീക്കും.
എയ്ന്നെ ബഹളന്നും വെക്കില്ലല്ലേ ഫീഡ്യെയ്മ്പം
ആന്ത്യ ഇല്ല ആ ഫീഡ്ചെയ്താഒറങ്ങും അയിന് ആദ്യ പ തൊന്നുവൾ തീരേ ഉറങ്ങൂലയ്നി ഒര് ഓരോ കൊയ് ഇട്ടൊമ്പത് മാസം വരെ. രാത്രി തീരിം ഉറക്കലയ്നി അങ്ങെട്ത്ത് കൊണ്ട് നടക്കണ്ടിനി. ഇപ്പ പിന്നി രാത്രി കുറെക്കെ ഒറങ്ങും. പിന്നെ അധികം. ആഹ് മൂത്രംഒഴിക്കൂലട്ട അധികം പമ്പൈസ്ള്ളന്ന് പമ്പൈസ്ട്ടട്ത്താലും. രാവിലെ എണീച്ച്ട്ടെ മൂത്രയ്ക്കൊള്ളൂ. അല്ലെ പൊ ബാ എ
പാമ്പറ് വെച്ചിട്ടല്ലേ രാത്രി കെടക്ക്ന്നെ.
ഓ അതാണ് അതാണ് ഇട്ട് കൊട്ക്കും അ ന അയിന്റെടെൽ നി ത്തീനി ഇട്ട് ഓളങ്ങനെ മൂത്രയ്ക്കാത്തപ്പം അങ്ങനെ ഒരൂസം ന്താ. ആ ഉം പൈപ്പിൽ മൂത്രയിച്ച് അപ്പൊ പിന്നെ വീണ്ടും ഇട്ടോട്ക്കാൻ തൊടങ്ങി.
ആഹ്
ഉം
ഇനിപ്പൊഴിക്കും കാരണം ഈ മയേക്കെ വരുമ്പോ അങ്ങനുള്ള ച്ച ച്ച് ഉണ്ടാവല്ലോ ഉ മ്
ആ ആ പകല് പിന്നെ ഞാഇട്ടോട്ക്കെല്യ പകലോൾ മൂത്രയിക്കാൻ ണ്ടാവുമ്പളൊക്കെ അ പിന്നെ അപ്പിണ്ട് ന്ന് പറയും.
പറയണം ആ ഇപ്പഴേയങ്ങനെ ശീലിപ്പിക്ക്ന്ന നല്ലേ. എന്നെങ്കി ശരിന്നെങ്കിലേ.
ആ ആ ആ ഓക്കെന്നാ ഓക്കെ ശരി